കേക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നെ
ആഹ് ഒണ്ടാരുന്നോ
ആഹ് ഫോണി മിസ്കോള് കിടക്കുന്നാര്ന്ന്
ആണല്ലേ ആഹ് ഓർമ്മയില്ല
ആഹ് നിങ്ങട അപ്പുറത്തെ ആ അവ് മ്മുടെ വീട്ടില് മറ്റേ ഈ പട്ടിയെക്കെ വിക്കുന്ന അവിടെ അതോ കൊടുക്കുന്നുണ്ടോന്ന്റിയാവോ
അയ്യോ അതെനിക്കറിയത്തില്ല ഇവിടെ കൊറച്ചെന്തായാലും പൂച് യുണ്ട് അതിന് വേണോ ഇവിടെ കൊറെണ്ട് ഇഷ്ടംപോല ണ്ട് ആണല്ലേ അപ്പറത്തെ വീട്ടിലെ മാമാനാണെങ്കിലേ ടെറസിന്റെ മോള്ന്ന് താഴെ വീണി പൂച്ച കാരണം ഞന് പറഞ്ഞപ്പോഴ ഓർത്തത് ആ വീട്ടിലാണെങ്കി നർച്ച് പൂച്യാ ടെറ മണ്ടയ്ക്കൊക്കെ ആ മാമൻ ചോറ് കൊടുക്കുന്നക്കെയാരുന്നു
ഒരു പട്ടിയെ വേണമായിരുന്നു എന്റെ ഒരു എന്റെ ഒരു കൂട്ടുകാരി ചോദിച് ച്ചാരുന്നു അപ്പ അല്ല അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അവര് ഫോണിനകത്തെപ്പ് പ്പെഴുട്ന്നത് ഓരോരോ സൈസിലെ ആ അതഞാൻ ചോദിച്ചേ ഏ
ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത്തിന് അതിന്റതായ ലൈസൻസൊണ്ട് ലൈസൻസൊക്കെ എടുക്കണം അതിന് അതുപോലെ നമ്മള് ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി
ആ
ഹോസ്പിറ്റല് കാണിക്കണം അതിനെ അതുപോലെ അതിന്റെ ത ആ ശരിയാ അത് കാണുവായിരിക്കും ആ അങ്ങനെയുള്ളവരാണല്ലോ വളർത്തുന്നത് അല്ലാത്തവർക്ക് അല്ലേല്ലും വളർത്താൻ പറ്റത്തില്ല
ആ ആ ആ ഉം കാണുവായിരിക്കും അതുകൊണ്ടല്ലേ അവർ വീട്ടിൽ ഒത്തിരി ഒണ്ട് അപ്പൊ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട നിക്കെ കണ്ടോണ്ട് ഞാൻ ചോദിച്ചു വേണോന്ന് അപ്പൊ എനിക്ക് ഒരെണ്ണത്തിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ അവർക്ക് വേണോന്ന് പറഞ്ഞേര്ന്നു
അല്ല നിങ്ങളെ വീട്ടി വളർത്താനാണോ
ഇവിടെ വളത്താനല്ല എന്റെ ഒരു കൂട്ടുകാരിക്ക് വേണോന്ന് പറഞ്ഞാര്ന്ന്
ഓ
ആഹ് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടായ്ര്ന്നു ഒന്ന് തെരക്കണെ ഉണ്ടോന്ന്
ഞാൻ തിരക്കാന്താലും ന്നിങ്ങളെ വീട്ടി അങ്ങനെ വളർത്ത്ന്ന ഇഷ്ടല്ലേ
എന്തോ
മൃഗങ്ങളെ വളർത്തുന്നത് ഇഷ്
ഇല്ല ഇവിടെ അങ്ങനെ പ ട്ടിം പൂച്ചയൊന്നുല്ല പശും തത്തയൊണ്ട്
ആണല്ലേ അല്ല മൃഗങ്ങളൊക്കെ വളർത്തുന്നത് നല്ലതാ
ഉം ആ മോന് കുഞ്ഞ് മോനുള്ളത് കൊണ്ടെ പട്ടിം പൂച്ച ഒന്നും വളർത്താനൊക്കത്തില്ല
അത് ശെരിയാ കുഞ്
ആ അവരൊക്കെ കേറി പിടിക്കുമ്പോ വെല്ലോ അയ്ന്റെ നഖം വല്ലോം തട്ടുവാന്നെങ്കിൽ പിന്നെ അതിലും മെനക്കേടല്ലയോ ഉം ഒരു ഒരു തത്ത ഉള്ളേന്റെന്നെ അടുത്തോട്ട് ന്നെ അങ്ങനെ അധികം വിടാറില്ല. പിന്നെ എന്തെങ്കിലും ആഹാരം എടു ക്കുമ്പോ അതിന് കൊണ്ട് കൊടുക്കും അത് പിന്നെ ഒന്നും ചെയ്യത്തില്ല വീട്ടിലുള്ളവരെയല്ലാം അതിന് അറിയാ.
അ ആ അത് പറയാൻ പറ്റത്തില്ല നമുക്ക് എന്ത്‌ വരുമ്പഴാ അല്ലേലും നമ്മുടെ ഇവിടെന്നും അടുത്തെങ്ങുവേ ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തത്കൊണ്ടേ എന്തെങ്കിലും ഒന്ന് ആ പറ്റിയെ തന്നെ കൊണ്ട് പോകാനും മെനക്കേടാ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വേണ്ടേ ഈ ഇതാണെകിലും കൊണ്ടു പോകണം ഹോസ്പ്പിറ്റലിൽ പോണ്ടേ അതും പോകുന്നേന് നമു ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു സംവിധാനവും ഇല്ല. ബസ്സുല്ല ഒന്നുല്ല അതൊക്കെ നമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാ ഒരുപാട് ദൂരം നമ്മള് പോണ്ടേ ഈ ആശുപത്രി പോണങ്കി തന്നെ ഒരു വണ്ടി വിളിച്ച് നമുക്ക് വര ത്തില്ല ആ രീതിയിലുള്ള അവസ്ഥയാണ് നമ്മുടെ ഇവിടെയൊക്കെ റോഡ് മാർഗ്ഗക്കെ ഭയങ്കര മോ ശാ അ ബസക്കെ ബസ് സർവീസ് ഒക്കെ ഇങ്ങോട്ട് നടക്കണംന്നാക പ ഓരോരുത്തർത്തും പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യവും ഇല്ല നമ്മള ഈ പറയുന്നത് മാത്രം മിച്ചം. നമ്മളേ ഈ റൂട്ടൊക്കെ ഒരു ബസ്സ് ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നേനെ ടി.
അതെ അതെ അതെ ബസും ഇല്ല കെ എസ് ആർ ടി സി രണ്ടെണ്ണം മതിയായിരുന്നു.
മതിയായിരുന്നു അ ഇപ്പൊ ഫ്രീ ആയത് കൊണ്ട് ചിലപ്പോ റൂട്ട് വിടത്തിയിരി എന്നാലൽപോണ്ടും പ്രൈവറ്റങ്കിലും ഉണ്ടായിരുന്നേ കുഴപ്പില്ലായിരുന്നു ഇപ്പൊ നമുക്ക് അങ്ങനെ പോലും പറയാൻ വേണ്ടിട്ട് ട്ടില്ല ഒന്നും.
ആ അതെ അതെ അതെ ഉം.
ഉം
ഉം അത് ചെയ്യാനാ കുഞ്ഞാവ കളിക്ക്ന്ന്. അവന് എപ്പോഴും കളിയല്ലേ ഉള്ളു. ഓ വിടണം അംഗൻവാടിയില ക്കെ വിട്ടാ ഈ കുരുത്തക്കേടിനെക്കെ അവിടെ ചെന്ന് ഇരിക്കുവോന്ന് ദൈവത്തിന് അറിയാ. കുരുത്തക്കേടെ ഉള്ളൂ ഉം. മിക്കവാറുംഞാനും കൂടെ ചെന്നിരിക്കേണ്ടി വരും അല്ലെങ്കിൽ എല്ലാവാരേയും പരാതി കേൾക്കാനെ നേരം കാണത്തു
എന്തേ ആ എന്തേ? ക്കേ യാണ്.
ഉം എങ്ങനാ പാചകമൊക്കെ ചെയ്യുവോ? ആഹ് അല്ലേ. ആ പാചകക്കെ ചെയ്യുവോന്ന് ചോദിച്ചതാ.
ആ കുഞ്ഞാളാന്നോ?
അല്ല വിളിക്കുന്ന ആള്.
ഞാനാണോ?
ആമ ആമ.
പാചകം പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യണ്ടേ. അമ്മയ്ക്ക് കൈവയ്യാതി ഇരുന്നപ്പോഴത്തേനും ഫുള്ള് ജോലി ഞാനായിരുന്നു.
ആണല്ലേ ഓക്കേ. വീട്ടിലെ എല്ലാ കാര്യങ്ങള് പാചകക്കെ അത്ര നന്നായിട്ട് അറിയാമല്ലേ.
അറിയ അറിയാ അത്യാവശ്യ വല്ലോ അറിയാം.
ആ
അമ്മളല്ലേ അത്രയും ദിവസം കൈ വീണ ഒടിഞ്ഞായിരുന്നേ
ആ ഞാനാണെങ്കിൽ ഇപ്പോ എപ്പഴാണേലും കറി വെ ച്ചാ അങ്ങോട്ട് ശരിയാവുന്നില്ല അതിനെന്തെലും ടിപ്സ് പറഞ്ഞു തരാൻ പറ്റോ.
എന്ത് കറി വെക്കുമ്പഴേ ശരിയാവാത്തെ
ഞ്ഞം രസം അല്ലെങ്കി മുളക് കറി അങ്ങനെന്തേലുക്കെ വെക്കുമ്പോഴത്തേക്ക് അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല
മീൻ മുളക് കറി വെക്കുമ്പോഴാന്നോ എങ്ങനാ വെക്കുന്നേ
ആ മീൻ മുളക് കറി നോർമലി നമ്മൾ വെക്കത്തി ല്ലേതായത് അത് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുക് വർത് ത്തിട്ട് പിന്നെ സവാളയുംന്തൊ ഇഞ്ചിയും വെളുത്തുള്ളി സവാള
വറക്കുമ്പോ ഉലുവപ്പൊടിയാണോ ഇടുന്നെ
ആ ഉലുവ
പൊടി ഇടണ്ടാ ഉയ്‌ കടുക് പൊട്ടിക്കുന്നതിനകത്തോട്ട് തന്നെ കുറച്ച് ഉലുവായിടണം ഒരു നാലഞ്ചു ഉലുവായി ടണം ഉലുവ മുഴുവൻ ഉലുവ ആ അതിട്ട് പൊട്ടിക്കണം എന്നിട്ട് ഈ ഉള്ളിയും പിന്നെ തക്കാളിക്കായും പച്ചമുളകും ഉം എല്ലാം കൂടി അതിനകത്ത് ഇട്ട് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും പുളിയും കൂടെ അതിനകത്തങ്ങ്ടണം ഈ മൂ മൂപിക്കുന്നേനകത്ത് പുളിയങ്ങിടണം പുളി നമ്മടെ മറ്റേ കരിക്കകത്തിട്ന പുളിയി ല്ലേ കറുത്തപുളി അങ്ങനെ ഇടുമ്പോ അതിന്റെ ഈ ഈ പുളിയെല്ലാം പെട്ടെന്നിറങ്ങും മറ്റേത് നമ്മള് കൂടുതലും ആൾക്കാര് ഇത് മുളക് പൊടി എല്ലാം ഇട്ട് മൂപ്പിച്ച് വെള്ളം ഒഴിക്കതിന് ശേഷമാണ് പുളിയിടുന്നത് അങ്ങനെ ഇടരുത് ആ അങ്ങനെ ഇടരുത് ഇനി എണ്ണ ഹേ ഒഴി ചൂടാക്കിയിട്ട് കടുകും ഉലുവായും കൂടെ പൊട്ടിച്ച് ഈ ഉള്ളിയും തക്കാളിക്കായും പച് ച്ചമുളകും കറിവേപ്പിലയും ഈ പുളിയും കൂടെ ഒന്നിച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാൻ എന്നിട്ട് കൊറച്ച് ഉപ്പും കൂടി ഇട്ടങ്ങ് മൂപ്പിക്കണം മൂപ്പിച്ചെടുത്തിട്ട് വേണം അതിനതിനകത്ത് വേണം മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട ഇപ്പ മീനിന്റെ അനുസരിച്ച് ഇപ്പം മുളക് പൊടി രണ്ട് സ്പൂൺ ഇടുവാണെങ്കിൽ മല്ലിപ്പൊടി ഏകദേശം അതേ ക കൂട്ട് തന്നെയാവണം ഒരിച്ചിരി കുറവേ വരാവൂ ശകലം കുറവേ വരാവൂ തുല്യാതുല്യം തന്നെ ഇടണം എന്നിട്ട് മഞ്ഞപ്പൊടി ച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മു എന്തോ
മുളക്പൊടിടോ
ആ കുരുമുളക് പൊടീടും ഒരു ഒരുനുള്ള് ഒരുനുള്ള് കുരുമുളക്പൊടി ആഹ് ഇല്ലാ അതിന്റെ അനുസരിച്ച് വേണം പച്ചമുളക് വിടാൻ
ഉ അങ്ങനാണല്ലേ ഞാനാണെങ്കി കുരുമുളകും കൂടി ഇടത്തില്ല ഏ
കുരുമുളക് പൊടിയും കൂടിടണം കുരുമുളക് പൊടിയും അതിനനുസരിച്ച് പച്ചമുളക്ചേർക് ണം എരി എത്രത്തോളം വേണോന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ വീട്ടിലാവർക്കല്ലേ അറിയത്തുള്ളൂ
ആ ഇവിടെ ഓൾറെഡി മുളക് പൊടിക്ക് ഇവിടെ മുളക്പൊടിക്ക് ഓൾറെഡി എരിവ് കൂടുതലായതോണ്ട് ഏ അച്ഛനങ്ങനെ പച്ചകളാരാണെങ്കിലും ആ കുരുമുളകാണെങ്കിലും അങ്ങനെ ഒന്നും ഇടാൻ സമ്മയിക്കത്തില്ല കാരണം
ഇപ്പം ആ അത് ആമുളക് പൊടി എരിവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം മല്ലിപ്പൊടി ഏറയണം ഇപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി എടുക്കുവാണ് ങ്കി രണ്ടര മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയിടണം അപ്പൊ ആ മുളവിന്റെ എരി ആ പിന്നെ ഒരു പച്ചമുളകും ഇത്തിരി കുരുമുളകും ഒരു നുള് കുരുമുളക് പൊടിയും കാണണം ഇതെല്ലാം ഇട്ടാലേ മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരുത്തൊള്ളൂ എന്നിട്ട് ഈ ഇത് പിന്നെ അത് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കണം ഇത്രയും വഴട്ടി മുളക് പൊടിയ എല്ലാം കൂടിട്ട് വഴട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് തിളപ്പിക്കണം ആ തിള വന്ന കഴിഞ്ഞതിന് ശേഷം മാത്രം മീൻ മീൻ ഇടാവൂ ആ മീൻ ഇട്ടിട്ട് ആ മീൻ ഇട്ടിട്ട് പിന്നെ പിന്നെ തിളച്ച കഴിഞ്ഞ അട അടച്ചു വെച്ച് വേവിക്കരുത് പിന്നെ അടപ്പ് വെക്കരുത് അങ്ങനെ വേണം മീൻകറി വെയ്ക്കാൻ എന്നിട്ട് ലാസ്റ്റ് പിന്നെ മുളക് കറിയ്ക്ക് വേണ്ട തേങ്ങക്കറിയാ വെക്കുന്നതെങ്കിൽ ലാസ്റ്റ് തിളചെല്ലാം കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണ തൂപണം അങ്ങനെ വേണം വെയ്ക്കാൻ രസം പിന്നെ എന്തോ രസം എളുപ്പമല്ലേ രസം എളുപ്പമല്ലേ
എളുപ്പമാ പക്ഷെ എനിക്ക് അങ്ങോട്ട് വെയ്ക്കാൻ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല
രസം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് എന്തുവാ മറ്റേ ഇത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് മറ്റേ ഇതെല്ലാം കൂടെ ചതക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇതിനകത്തിട്ട് ചതക്കണം മറ്റേ ഇടികലിനകത്തിട്ട് ചതച്ചുകൊണ്ട്
അതിനകത്ത് ഇടണം അതിനകത്തിട്ട് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ച് പിഴുപുള്ളിയ തക്കാളിക്കായ തക്കാളി
ഇവിടുന്ന് നല്ല വേണോ
കേട്ടില്ല
എന്തൊക്കെ
കേൾക്കാം വയ്യാ
ജീരകോ
ആ
ജീരകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ
അല്ല അതിൽ ഈ പെരുഞ്ചീരകേ നല്ല ജീരകോ അങ്ങനെ എന്തേലും ഇടുവോ
ഇല്ല ഞാൻ ജീരകം ഒന്നും ഇടാറില്ല ഞാൻ ഇങ്ങനെയാ വെക്കുന്ന തക്കാളിക്കായും കുരും മറ്റേ സവാള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതയ്ക്കും. പിടികല്ലിനകത്തിട്ട് ഇടിച്ച് ചതച്ചിട്ട് ഇത് അതിനകത്തിട്ട് മൂപ്പിക്കും. മൂപ്പിച്ചിട്ട് പിഴുപുളി പിഴിപുളി ഇല്ലേ പിഴിപുളി അത് നേരത്തെ നമ്മടെ അല്ല ഇങ്ങെനെ ഉരുട്ടി ഉരുട്ടി കുട്ട വെച്ചക്കന്ന പുളി അറിയത്തില്ല പിഴുപുളി ആ പുളിയാ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത് അത് നമ്മൾ നേരത്തെ ഈ രസം വെ തീരുമാനിക്കുന്നെന്ന് ഇച്ചിരി നേരത്തെ കുറച്ച് ചൂട് വെള്ളത്തിൽ ഈ പിഴുപുളി എടുത്തിട്ട് വെച്ചേക്കണം എന്നിട്ട് ആദ്യ അത് പിഴിഞ്ഞു വേണം ഇതിനാ തൊഴിക്കാൻ മുളക് പൊടിയും ഇത്തിരി മഞ്ഞപ്പൊടിയും എല്ലാം കൂടിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്ത് ഒഴിക്കണം എന്നിട്ട് പിന്നെ വെള്ളം കൂടെ ഒഴിച്ച് ആഹ അങ്ങനെയട കാണാം
ആ വിളിക്കുന്നത്
ചതച്ച വീണ ഇത് എല്ലാം കൂടെ അരച്ചച്ച് വേണമെങ്കിലും എടുക്ക പക്ഷെ അരച്ചെടുക്കുമ്പോഴത്തേനെ നമുക്ക് ആ് നമുക്ക് പിന്നെ കടിക്കാന ഒന്നും കിട്ടതല്ല തക്കാളിക്കൊക്കെ ഒന്ന് കടിച്ചാലല്ലേര് രസത്തിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളേ കടിക്കാൻ കിട്ടണമെങ്കിൽ അത അങ്ങനെ ഒന്ന് വെച്ചു നോക്ക് ഉം ശരി ഓക്കെ ഉം ശരി ശരി